ഹലോ അസ്സലാമുഅലൈക്കും.
വാലൈകുസ്സലാം എന്ത്‌ ടുക്കുന്നു?
എന്നെ എടുക്കാനാ ചുമ്മാരിക്കുവാ. ഹ്
ഹോ എല്ലാരും എവിടെ പോയി.
ആ അ വഴിക്കൂടോക്കെ. നീ എനയെടിക്കുവാ?
ഞാൻ ഇവിടെ ചെറിയ ചെറിയ പണികൾ അടികൽ ഒതുക്കൽ. ഞാൻയാം അപ്പ അത് ക്കെു
വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാഴ്ച ക്യാസ് വരുവോ
ആ ഇന്നാലെ പറഞ്ഞല്ല ബുധനാഴ്ചക്ഷ വരതായിരുന്നു
തിങ്കളാഴ്ചയും വരുമ
ഇവിടെ വ്യാഴവും വെള്ളി
പിന്നെ പാടല്ല ഇപ്പം ബുക്ക് ചെയ്യുമ്പം എത്ര ദിവസം കന കിട്ട കണ നിങ്ങക്ക ഒ ടീ പി പറരഞ്ഞോടി അപ്പത്തന് വരെ ഓടി ബക്ക് ചെയ്താ
ആ മാസ ഒരു മാസ ആയാലും കഴിക്കൻൂ എന്നാല
ആ ഞങ്ങക്ക് ഒരു മാസ ആയാലും ശരി ആയന്ന് പറഞ്ഞു ഇതായെന്ന് പറഞ്ഞ വരും പക്ഷേ ഇല്ലേ ഓ ടി പി മമ്പര് വര മൂന്ന നാല് ദിവസം കഴിഞ്ഞിട്ടാ വരൂളൂ ഒ ടി പി മമ്പര്
ആഹന്തെ കൊള വെച്ച് കട്ട അതിന് മുമ്പേ ഒ
ആദ്യൊക്കെ അങ്ങനെയായിരുന്നു ടി ഈ ഇപ്പൊ ഇതൊന്നല്ലേ ഷോട്ട് ഷോർട്ടേജ് വന്നിട്ടില്ല അപ്പൊ അതിൽ പിന്നെ ഇങ്ങനെയാ ബുക്ക് ചെയ്തിട്ട് ഉം
ഫസ്റ്റ്റ ചെയഴ്താലേ ഉള്ളൂ ഇട്ടോള്ളു
ഉ ഉ
ഉം ഗ്യാസിനൊക്കെ കിട്ടാനും പാടായി ചെലവും കൂടി അല്ലേ നീ അടുപ്പ എത്തി അടുപ്പ എത്തിക്കുന്നുണ്ടോ
ഉം
അടുപ്പ് കത്തിക്കുവോ നീയ അതോ എല്ലാം ഗ്യാസിലാണോ ആഹ
ഇനി എനിക്കിവിടെ അടുപ്പില്ല ഗ്യാസ് മാത്രേ ഉള്ളൂ
അപ്പൊ
അടുപ്പിടാനുള്ള സൗകര്യംല്ലത്
അല പോറ ആ പുറത്ത വഴക്കുന്ന അടുപ്പ് മേഴത്തി കറ്റില്ലേ
ഇല്ലല്ല നീ എന്തെങ്കിലും ചെയ്യണം സൗകര്യാക്കി ഒരു മാസത്തി ഒന്ന കിട്ടുന്നടാ വലിയ പ്രശ്നത്തിന ഇല്ലാതെ
ഉ
ആര് നൂറ്റി ഇരുന്നാല് ചോദിച്ചാലല് തന്നല്ലോ
ഒന്നത്തിലേക്കന്ന തിരിഞ്ഞു നോക്കണ്ട അല്ലേ സ്വണ്ണത്തിന്റെക്കി തിരിഞ്ഞ് നോക്കണ്ട നമ്മള് ന ഒരു പൊടി മേടിക്കണമെങ്കിൽ എല്ലാത്തിനും പൈസയാകും
അല്ലേ അല്ല കല്യാണത്തിനൊക്കെ എത്ര രൂപ കുറവായിരുന്നല്ലേ കല്യാണത്തിനൊക്കെ എടുക്കമ്പഴേ ഇപ്പോഴത്തെ വിലക്ക് പത്ത് പതിനഞ്ച്
പിന്നെ ആയിരത്തി ആയിരത്തി ഇപത്രണ്ട ആയിരത്തി തോന്നുന്ന ആ സമയത്ത്
ഇ അവന കോർക്കള്ളാടി ബില്ലൊക്കെ ഇഴപ്പണ്ട് എടുത്ത് നോക്കിയ അറിയാം ആണ് അതെല്ലെ എന്റെ എണ് ആയിരത്തി ഫിറ്റന് പോകുമ്പോം എണ്ണായിരത്തി എത്രിന്റെ ആയിട്ടുള്ളൂ ഒരു ഗ്രാാം എന്ന് പറയുമ്പം അല്ല ഒരു പവൻ പറയുമ്പോ എട്ട് ഗ്രാമല്ലേ ഉള്ളൂ. ആഹ തൊള്ളായിരത്തി അമ്പത് എങ്ങാണ്ടായിരുന്നു പേട്ട വെച്ച്പ്പ തൊഴിയപ്പ മേടിക്കാന്ന് പറഞ്ഞപ്പം. തൊഴിത് വന്നപ്പോ അമ്പത് രൂപ കൂടിയായിരുന്നു ആയിരം രൂപ എങ്ങണ്ടാ എനിക്ക് തോങ്ങനെ.
ഉം
എട്ട് ഗ്രാമിന് എണ്ണായിരം രൂപയി
എന്റെയില് ഭക്കേലേ
ആ ആ അന്നൊക്കെ കെട്ടി അന്നൊക്കെ കിട്ടി പിള്ളേരം സ്വർണ്ണം ഒന്ന് ഇടണ്ട നല്ല
അതന്നെ കോടീഷ്വര്ന
ആ അ അത് പക്ഷെ വേറൊരു കാര്യംണ്ട് എന്നാന്ന് വെച്ചാ അന്നത്തെ കാലത്ത് നമുക്ക് അത്രയും രൂപ ഉ. കാക്ക ഇപോലെ തന്നെ പാടായിരുന്നു ഇപ്പൊ ഇത്ര അത്രയും പാട് ഇല്ലല്ലോ ഇപ്പൊ ഇ പൈസ ഉണ്ടാക്കാൻ. ശരിയല്ലേ അ ആയിരം രൂപ ഉണ്ടന്ന് പറഞ്ഞാൽ വല്യ നമുക്കു ഒരു സംഭം പോലെ ഇല്ലായിരുന്നു ഇപ്പ ആയിരം വല്ലതം ഉണ്ടോ നമുക്ക് എന്ന അന്നടയാ സ്വർണ്ണവും
അ വ
ആ
ആയിരത്തി പതിനായിരത്തി എ
ആഹ നൂറ് രൂപ കൊടുക്കണല് ആയിരം രൂപ കൊടുക്കണത്. പപ്പയേ മാറ്റ അത്രയും മാറ്റം വന്നില്ല അതിന്റെ അനുസരിച്ച് എല്ലാത്തിനും മൂല്യം കൂടും ഇപ്പൊ ഈ മോ മോദി മോദി എങ്ങാണ്ട് പറഞ്ഞൊന്നും പറഞ്ഞ് എന്താ. സ്വർണ്ണൊന്നും ആരുംവാങ്ങി ശേഖരിക്കണ്ട ഏ പണമായിട്ട് ശേഖരിക്ക. പറഞ്ഞു എന്തോ വലിയ രോഗം വരാൻ കിടക്കു ആന്ന് നീ.
ആഹ ആഹ കൊറോണെക്കാട്ടും വലിയ രോഗം വരാൻ കിടക്കുന്ന് ആ
ഒരു ലക്ഷം വങ്ങിക്കരുത് എല്ലാരും കയ്യിലിരിക്കുന്ന പ സൂശിച്ചങ്ങന്നെ ചെലവാക്കണം എല്ലായിടുത്തും കയ്യില
ആ ആ വനക്കാട്ടും വലിയ രോഗം വരാൻ കിടക്കു ആന്ന..
ഉം
നമ്മള് നെല്ല് ഇന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ പറയുന്ന കേട്ടു ആ ഉം കഴിഞ്ഞോസം വാഗമൺ പോയപ്പോഴാണ് അത് ആ വർത്താനം ഞങ്ങളെല്ലാം ആരോ പറഞ്ഞു കുണു കാറിൽ പോയത്കണ്ടില്ലായിരുന്നു ആരോ കൂടിന്നപ്പ ആരോ പറഞ്ഞു ഇങ്ങനെ വാർത്തയുണ്ടെന്ന്.
അങ്ങ പോയ
ഭാഗൊന്നും പോയിടി പോയിന്ന് പറഞ്ഞാ ഒരു ഇവിടെന്ന് പോ ഇറങ്ങാണ്ടി പോയപ്പം പിന്ന പവിഴത്തിന്റെ കൊച്ച വീണ വീണ മൂക്ക അപ്പൊടിയും കുട്ടി അവനങ്ങാണ്ട് ഈ എന്ത് കയറ പിടിച്ച് തൂങ്ങി ആടിയതാ ആടി ഇപ്പ എന്നിട്ട് എന്താ കൂഴുന്നവന്മാരോട് ഞാൻ കാണിക്കുന്ന കണ്ടോന്നും പറഞ്ഞങ്ങാണ്ട് കാല് പൊക്കി കയറിന്റെ ഇടേക്കൂടെ ഇടാൻ മാണ്ടി എങ്ങാനും നോക്കി ഡാട കിടക്കുന്നു മൂക്കും തല്ലി നിലത്തോട്ട് അപ്പ അവിടെ കൊച്ചിനെ നോക്കാണ്ട് നമുക്ക് പോകാൻ പറ്റൂലല്ലോ
പിന്നെ നോക്കി ആ നല്ല പറ്റിന് മൂക്ക് മൂക്ക് നേ നി മൊത്തം മൂക്കുംപാല മുതല് ചുണ്ടിന്റെറെ ചുണ്ടിന്റെ മേഖള് വര ആായിരുന്ന കൊച്ചിന് വീ എന്താ പറ്റയിലല്ല കൂടുതൽ പേടി ആ പറ്റിയപ്പം അവനെ കൊണ്ട് അവന്റെ വീട്ടിൽക്കൊണ്ട് വിടുമ്പോം പിന്നെ ഇങ്ങോട്ട് വിടുലല്ലോ അവിടെയള്ള ആൾക്കാർ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പേടി വഴക്കു പറയോന്ന്
ആ അവനിക്ക് അവന്റെ വീട്ടിക്ക ഇഷ്ടല്ല അതല്ല അവന്റെ വീട്ടിൽ നിക്ക ഇഷ്ടല്ല പ അവന് എന്താ ഇവിടെ കുഞ്ഞുന്റെ വീട്ടിൽ വന്ന് നിന്നതാ ല്യാക്കാൻ്റെ മകൻ്റെ കൊച്ചയിരുന്നു
മക്കളൊക്കെ ഇപ്പ അറിഞ്ഞ വരുമ്പോഴേ ഓട്ടം ചാട്ടോവുംല്ലല്ലോ
അതെ അതന്നെ അപ്പൊ എല്ലാരും കൂടെ കൂടിയപ്പോ ഒന്ന് കണ്ണ് തെറ്റി പോയി ടീ അത്വരെവിടെ നിന്നപ്പോ ഒരു കുഴപ്പ മൂന്ന നിക്കിണ്ത് ഒരു കുഴപ്പ ഇല്ലായിരുന്നു ലാ കൂടെ കൂട പ്പം കണ്ണൂറ്റി പോയപ്പം കൊച്ചി ഇങ്ങനെ കാണിച്ചു കഴ മൂക്ക് മൊത്തം പേടിച്ചാ കൊണ്ട് വിട്ടതല്ലോ പറയൂന്ന് പേടിച്ചാ കൊണ്ട് വിട്ടത് ഞന ഒന്നും പറന്നുംല്ല
അല്ലേലും ആള് കൂടുമ്പം ഭയങ്കര ബഹളവു എല്ലാ അവധിക്കും ഉണ്ട് മക്കൾക്ക് കൈ കാലോടിയും വീഴ്ചയുംക്കെ ആയിട്ട്
ആ അങ്ങനെയായിട്ട് നാല് പ്പാണ് ഇവിടുന്ന് ഇറങ്ങണത് എന്നിട്ട് പകുതിയിടാം എന്നെ പോയിട്ട് വാഗമണ്ണ് പോയി ടച്ച് ചെയ്ത് അവിടെ എത്തി രണ്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് എട്ടര ആമ്പോ പേരേലത്തി ഉം
ആ
അല്ല ല്ല എല്ലാർക്കും ഒന്നും ചോന്നിച്ചു പോവാതും പറഞ്ഞ്
ഒരു താല്പര്യം ഇല്ല വാഗമണ്ണിനോട്
എനിക്ക് ഒട്ടും താല്പര്യമില്ലേ മഞ്ഞില്ലാന്ന് പറഞ്ഞ അപ്പോ എല്ലാരും കൊണ്ട് വാ വാ വാ അതോണ്ട് ഈ വിളി ഞങ്ങള് മൊത്തം ഒഴിവാ ഒഴിവായതായിരുന്നു അമ്മക്ക അപ്പം അണ്ണച്ചീടെ വണ്ടിയുമ്പ ടുത്തൊണ്ട് വന്നു പോകാന്നും പറഞ്ഞു അണ്ണച്ചി വന്നില്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാവരുടെ കൂടെ
ആ
വാഗമണ്ണും പോയി ഓര് ഓര് ഈ തവണ ഈ വീട്ടിലിരിക്കാൻ പറ്റിയക്ക് പറ്റിട്ടേ ഇല്ല
അത തന്നെ അവധി വരുമ്പോഴേ നമുക്ക് ചുമ്മാ ഇരിക്കാന്നുള്ള തോന്നലുണ്ട് വെറുതെയാ. അങ്ങനെ ഓർത്താലേ നടക്കുകല്ല പിന്നെ പോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും ബഹളവും ആയിട്ട്.
മെയ് ആണെ ഇപ്പൊ ഫ്രീ ആവൂലോന്ന് ഓർത്താണ് മെയ്യിലേക്ക് വീട്ടിൽ മെയ് ആവൻ വീട്ടിലേക്ക് വന്നത്
അന്ന് മുതല് ആ ഈ നടക്കലാണ് നടക്കണത് അതുകൊണ്ട്. കാല് അപ്പടി നീര് വെച്ചിരിക്കുവ. ആ, കല് രണ്ട് കാലും നീരായിരുന്നു. പന്ത് പോലെ നീര് വെച്ചിരിക്കുക എന്ന അതിൽ ഇപ്പ എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയാ കല് നീര് വെക്കുവാടി വീട്ടിൽ ഇരുന്നാ കുഴപ്പമില്ല. ചുമ്മ പുറത്തോട്ടിറങ്ങിയാലും കാല് കായലിരിക്കും ഉണ്ട്, ഇല്ലായിക ഒന്നുമില്ല തലവേനയുണ്ട്. അതെന്നെ ആ എന്നാ പോലിപ്പൊ തസ്മീം പറഞ്ഞിട്ട് അങ്ങനെ
അള്ളാ പറ എനിക്ക് ഇട്ട ഡ്രസ്സിൽ പോയാ ഒരു കുഴപ്പ ഇല്ല, വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് വീട് വരെ പോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുങ്ങിയിറങ്ങിയോ തലവേദനയുവാ ക്ഷീണവു വാ പിന്നെ എവിടെയെങ്കിലും കിടക്കണം കിടക്കണം എന്നുള്ള ചിത്തേ ഉള്ളൂ.
ആതല്ല എല്ല എല്ല ഈ ചിന്തയ ഉ അന്നേരം നമ്മൾ കൂടുമ്പോ കൂടാതിരിക്കാനും പറ്റുവോ. ഇറങ്ങല്ലേ പിന്നെമ്മക്ക്, പിന്നെ നമ്മുക്ക് ഈ അവസരം കിട്ടുവോ അല്ലെ.
ആ, അത് തന്നെ പിന്നെ ആ ഓർത്തിട്ട് കാര്യവും ഇല്ല. സ്കൂൾ തുറക്കുമ്പോഴൊക്കെല്ലേ ആകെ ഒരു ഇതി നിക്കുന്നെ
സ്കൂൾ തുറക്കുമ്പോ മാത്രേ പിന്നെ എങ്ങോട്ടും പോകാനാ സ്കൂൾ തുറന്നാ പിന്നെ.
അത് തന്നെ സ്കൂള് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ സമയവും, ഇല്ല പിന്നെ മക്കളുടെ കൂടെ സ്കൂളിൽ പോക്കും. പിന്നെ അതിന്റെ കാര്യങ്ങള് ചെയ്യല് എല്ലാമായിട്ടല്ലേ ട്യൂഷൻ
ഉം
എല്ലാം കൂടി ആകെ തിരക്കാവും ഇപ്പൊ കിട്ടുന്ന സമയമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ അത്രയും നല്ലത് ഓർക്കാനൊരി തൊണ്ട്
ഉം, ഉം
പിന്നെന്താ
വേറെന്താ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല.
ഇതൊക്കെ, ഇതൊക്കെ തന്നെല്ലേ ഇതൊക്കെ പോരെ
ഉം അത് തന്നെ
ഓരോ ദിവസം തള്ളി നീക്കെണ എന്നാ പാടാന്ന് ഓർക്കുവ.
ഉം അത് തന്നെ സത്യം സമയം പോവുന്നുണ്ട് അത് തന്നെ.
ഉ ഒരാഴ്ച ആയ എന്താ എളുപ്പാ പോണത്, ഒരു ദിവസം പോണത് എളുപ്പാ.
ഒരേ വെള്ളിയാഴ്ച വരുന്നതല്ലേ പെട്ടെന്ന് പെട്ടെന്ന്
അതെ അതെ അതെ പണ്ട് ഇതൊർക്ക സമയം ഇല്ല വന്നു വന്നല്ലേ
ഉം നേരെ വെള്ത്തെ എണീറ്റാ പിന്നെ സമയം ഇല്ല, പിന്നെ റോക്കറ്റ് പോലെയാ സമയം പായുന്നത്.
കിടപ്പ് താമസും, രാവിലെ എഴുന്നേക്കാൻ മടി. അതെ ഞാൻ പറഞ്ഞ കിടപ്പ് താമസിച്ച്, നേരം വെളുത്ത് എഴുന്നേക്കാ ഭയങ്കര പാടും. എല്ലാ വായി
അത് തന്നെ ഉറക്കം പോവാണ്ട് എണിക്കുമ്പോ, വേറെരു ക്ഷീണവും അല്ലേ.
അതെ ആഹ്
ഇപ്പൊ ഇച്ചിരി നേരം കിടക്കാന്ന്ർത്താൽ കിടക്കാം സ്കൂള് തുറന്നകഴിയുമ്പോ പിന്നെ എണീറ്റ് വന്നില്ലെങ്കിൽ അതും ആവും